പോ
കൊച്ചിങ്ങളൊക്കെ സ്കൂള് പോയോ?
ആഹ് സ്കൂള് പോയി. അവടെയോ?
കൊച്ച്ങ്ങളില്ല കൊച്ച്ങ്ങളില്ല.
ആണോ ഓ ശരി ശരി
ക്കെ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ?
ആ ഫുഡൊക്കെ ഒണ്ടാക്കി. ഇന്ന് മോക്ക് മൊട്ട ബിരിയാണിയാരുന്ന് ഒണ്ടാക്കി കൊടുത്തത്.
ആ സ്കൂളിൽ പോവാൻ മടിയൊന്നുഇല്ലല്ലോ കുട്ടികൾ
ഓ ഒരു മടിയുമില്ല. ആ പിന്നെ ട്യൂഷന് ട്യൂഷ ഷെന് പോവാനോള്ളു മടി. ആ മഴയൊക്കെയൊണ്ട്. ഇന്ന് ഇന്ന് ഭയങ്കര മഴയാരുന്നു.
ഇപ്പ പോന്നത്
ആഹ് ആന്നാന്നാന്ന് വീടിന്റെ അടുത്ത് തന്നെയാ. ആ കൊറെച്ചു പോണം. ഞാൻ വണ്ടീ കൊണ്ടാക്കും.
ആ സ്കൂൾ ബസ്സിലാണോ സ്കൂളിൽ പോന്നത് കുട്ടികള്?
ആന്നാന്നാന്ന് സ്കൂൾ ബസിലാ. പനിയാരുന്നു രണ്ടുവസം. പോയില്ലാരുന്ന്. അതിന് ശേഷവാ പോവാൻ തൊടങ്ങിയത്.
ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോയില്യാ.
ആ ഹോസ്പില് പോയി. ഹോസ്പിറ്റില് പോയി. ആ മരുന്നൊക്കെ വേടിച്ച്. ഇപ്പ അധിക മരുന്നൊന്നും കൊടുക്കത്തില്ല. കാര്യം ആൾ ഒത്തിരി ക്ഷീണിച്ചിരി ക്കുന്നോണ്ട് അധികം മരുന്ന് നമ്മള് കൊടുക്കത്തില്ല. പിന്നെ നമ്മടെ നാടൻ കാര്യങ്ങള് അതും ഇതൊക്കെയൊണ്ടല്ലോ.
ആഹ്
അങ്ങനെ ആ അങ്ങനെ കൊടുക്കും. പിന്നെ മരുന്നുകളെക്കെ ഉണ്ടല്ലോ. മേറ്റ് പയങ്കര മഴ പൈ ങ്കര മഴ. കാറ്റൊക്കെയാരുന്നു നല്ല കാറ്റാരുന്ന്. ആ കാറ്റത്ത് തുണിയെല്ലാം അവെടെയിട്ടതാ. അതെല്ലാം പോയി. പറന്ന് പോയി. പിന്നെ ഒന്നും കൂടി ഇനി അത് കഴുകണം. ആ ജോലിയൊക്കെ ഒതുങ്ങി. ഞാനിനി. അല്ല എനിക്കിനി മീൻ കറിയും കൂടെ വെക്കെണം. മീൻ ഫ്രിഡ്ജീന്നെടുത്ത് വെച്ചേക്കുവാ.
ആഹ്
പിന്നെ എന്തോ ഒണ്ടാക്കി അവടെ?
ഇവടെ രാവിലെ ചോറ്. കറി എല്ലാം റെഡിയായി. ഹസ്ബൻഡിന് പോണം. അന്നേരം ചോറും കറിയെല്ലാം റെഡിയായി രാവിലെ.
അത് ശെരി.
എന്തുവാ എന്തേലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയോയിന്ന്.
സ്പെഷ്യല് സ്പെഷ്യലായിട്ടൊന്നുല്ല. കൂമ്പ് കിട്ടി നമ്മെടെ അക്കന്നെ കൂമ്പ്. കൂമ്പുതോരൻ പയറിട്ട് വെച്ച്.
ഓ അതെങ്ങനാ. അതിന്റെ നാര് കയ്യെ കുരുങ്ങത്തില്ലേ? നാര് ഒത്തിരി കാണത്തില്ലേ, നമ്മെള് തിന്നുമ്പോ?
അരിയാനിവടെ അമ്മ എനിക്കറിഞ്ഞൂടാ അങ്ങനെ അരിയാനേ. അമ്മയ്ക്കറിയാ നന്നായിട്ട് അരിയാനേ. അവെരെക്കെ പണ്ടത്തെ ആൾക്കാരല്ലേ. അപ്പ അവെർക്കറിയാലേ. ഇതെല്ലേ നമ്മെടെ നാടാൻ സാധനവല്ലേ. ഇതീന്ന്, നമ്മെക്ക് രോഗങ്ങള് ഉണ്ടാ എല്ലാ ചക്കയും, ചീനിയും കൂമ്പും ഒന്നു
ആഹ് ആ ആ.
പയറ് പയറിട്ട് വെച്ചാൽ നല്ലയാ. നമ്മുടെ മറ്റേ വാഴ പിണ്ടി അല്ലേ. പിണ്ടി ആവുമ്പോഴും കയ്യിൽ നൂലൂകുരുങ്ങും. ഇത് നമ്മൾ അതിന്റെ പോള എടുത്ത് കളഞ്ഞിട്ടേ, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു എടുത്തിട്ടിട്ട്, കറ കാണും കേട്ടോ. അങ്ങനാണെങ്കി ഇച്ചിരി നേരം എണ്ണ പുരട്ടി വെക്കണം. എണ്ണയും ഉപ്പൂടെ, ഇവിടെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ. എണ്ണ പുരട്ടി വെച്ച് ട്ട് നമ്മള് പയറ് വേവിക്കാൻ. ഇവിടെ അമ്മയങ്ങ് കുക്കറിവെക്കത്തില്ല. എല്ലാം നമ്മുടെ മൺചട്ടിയിലേ വെക്കത്തൊള്ളൂ. ആ അതിനകത്ത് പയറിട്ട് വേവിച്ചിട്ട്. പിന്നെ ആ പയർ വേവു മ്പ ഇതും വേറൊരു ചീനിച്ചട്ടിയിലോട്ട് കടു വറുത്തിടും. പിന്നെ ഇത് രണ്ടു കൂടെ മിക്സ് ചെയ്ത്, നമ്മുടെ തേങ്ങ അരപ്പ് ജീരകം ചേർക്കു ചിലവർക്ക് ജീരകം ചേർക്കു, ചിലവര് ചേർക്കത്തില്ല. ഇവിടെ, ജീരകം ചേർക്കത്തില്ല. ഞങ്ങള് അതിനു പകരം വെളുത്തുള്ളിയും, മഞ്ഞപ്പൊടിയും, ട്ട് അരപ്പ് അര ചങ്ങ് ചേർത്ത് ഇച്ചിരി വെളിച്ചണ്ണ ഒഴിച്ച്, ഇച്ചിരി നേരം അടച്ചു വെക്കുമ്പോ പാകമാവും. ഇന്നത്തെ കാലത്ത് നമ്മ ഈ രോഗങ്ങൾ കിടക്കണ കൊണ്ട് പുറത്തു പോവുമ്പ വിശ്വസിച്ചേ ഇങ്ങനെ കഴി ക്കാൻ പറ്റില്ല. ഇവിടെ പിന്നെ അപ്പറത്ത് വയലായ കൊണ്ട്, ഇങ്ങനുള്ള സാധനങ്ങൾ കിട്ടും നമ്മുക്കിവിടെ. ചേന, ചേമ്പ് ഇവിടെ അച്ഛന് കൃഷിയൊക്കെ ഒ ണ്ടായിരുന്നു. ഇപ്പം ഇല്ല.
ആഹ് ആ ആ.
ഇപ്പ അവിടെ മഴ പെയ്യുന്നുണ്ടോ?
ആ നല്ല ആ ഇപ്പൊ മഴ തോന്നു വരുന്നു. ഇനി എനിക്ക് കഴുകിയിട്ട തുണിയെല്ലാം ഇളിഞ്ഞ അതെല്ലാം ഇനി ഒന്നും കൂടെ വാഷ് ചെയ്തിടണം. കാറ്റ് വിശിയ കൊണ്ടാ ഇത്രയും പ്രശ്നമായേ. കാറ്റ് വിശിയപ്പോഴത്തേക്ക് അവിടെ ഇവിടെ ത്തം പോയി വീണ്. മറ്റേ അതെ പെട്ടന്ന് ആ മണ്ടക്കായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ കാറ്റ് വരു എന്ന് ഓർത്തില്ല നമ്മള്. മഴയാണെങ്കില് അവിടെ കിടന്ന് അങ്ങ് നനയട്ടെ എന്ന് വിചാരിച്ചു. ഇനിയല്ലേ മറ്റേല്ലെങ്കിലല്ലേ, ഇതില്ലേ നമ ഇടുന്ന കൊളുത്തി ഇടുന്ന സാധനം മേടിക്കണം ഇനി.
ആ അല്ലെങ്കി ഈ കാറ്റ് സമയം ആകുമ്പോ, തുണി പറന്നു പോയാൽ പിന്നെ അതൊരു മെനക്കേടാ..
ത്രൊല്ല, തൊട്ടടുക്ക് റോഡ്, റോഡിന്റെ ഇപ്പുറത്തൊക്കെ കായലൊക്കെയാ. അപ്പൊ പറന്ന് എങ്ങോ ട്ടെക്കയാ പോന്നേന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല.
അറിയാൻ പറ്റത്തില്ല ശരിയാ. പട്ടിയൊക്കെ ഉള്ള സ്ഥലം ആണോ?
ആ വല്യ കുഴപ്പം ഇല്ല. പട്ടി ഹ് ഹ് ആ വല്യ കുഴപ്പമൊന്നുമില്ല.
ഈ രോഗങ്ങള് കെടക്കുന്നതു കൊണ്ട് ക്ക പേടിയാ.
ആ അതു തന്നെ ഇപ്പോ അങ്ങ് ഡെങ്കിപ്പനി വരൂവല്ലേ? ഇപ്പൊ എവിടെ നോക്കിയാലും ഡെങ്കി
ആ ഡെങ്കിപ്പനി, ഷിഗല്ല ആ അതല്ലിയോ ഇവിടെയും ഹെൽത്തിന്ന് ആൾക്കാര് വരുവ ഇവിടെ. എന്നാലും ആൾക്കാര് ഈ ആളൊഴിഞ്ഞ അയ്യം ഒക്കെ കാണുവല്ലോ. ഈ റബറ് വെട്ടുന്ന അവിടൊക്കെ ഈ ചിരട്ട വെച്ചാൽ ഈ ദൂരെയൊക്കെയുള്ളവർക്ക് അല്ലിയോ നമ്മുടെ വീട്ടെടു വരുല്ലോ അവിടൊക്കെ ഈ നോക്കാനും കാണാനും ഇല്ലാതെ അതിനകത്ത് പട്ടിയൊക്കെ ഓരോ പാത്രങ്ങള് ആയാലും കുപ്പി ആയാലു വലിച്ച് എഴച്ച് അതിനകത്തായാലും ഈ വെള്ളം ഇങ്ങനെ മഴയത്ത് കെടന്ന് കൊതുകു പെരികി കിടക്കും. അവരൊക്കെ ഈ ഈ ദൂരെ വീടായിരിക്കും പക്ഷെ അയ്യം ഒക്കെ നമ്മുടെ വീടിന്റെ അടുത്തായിരിക്കും. അവര്ചിലപ്പോ ഇവിടന്നൊക്കെ വിറ്റു പോകുന്നവരായിരിക്കും. അന്നേരം അവര് മതിലിട്ട് മൂടിയിട്ട് അതിനകത്ത് ചെലപ്പോ ഏതെങ്കിലും ഗ്യാപ്പിലൂടെ പട്ടി കേറിട്ട് എന്തെങ്കിലുയൊക്കെ വലിച്ച് പറിച്ച് അതിനകത്ത് കൊണ്ടിട്ട് പത്രങ്ങളായാലും പിന്നെ റബ്ബർ വെട്ടുന്നോര് കാണും. പക്ഷെ മഴയാവുമ്പം വെട്ടാതുകൊണ്ട് ചിരട്ട നൂത്തു തന്നെ വെച്ചേക്കും. അതുകൊണ്ട് വൈകിട്ട് ഭയങ്കര കൊതുവിന്റെ ശല്യമായിരിക്കും
ആഹ് അത് ആന്ന് ആന്ന് ഇവിടെയും വന്ന് ഇവിടെ വന്നപ്പോ ഇതേപോലെ- ആ അപ്പുറത്തേക്കെ വീടൊക്കെ ഇതേപോലെ ആളില്ലാതെ കെടക്കുവ ഇങ്ങനെ ആള് താമസ ഇല്ല അപ്പൊ അവിടെ മൊത്തവും പ്ലാസ്റ്റിക്കും അത് ഇതും നേരത്തെ താമസിച്ചവരു ഇട്ടിട്ട് പോയതാ അപ്പൊ അതൊക്കെ ഇങ്ങനെ കെടന്നപ്പം ആ വെള്ളം കേറി കിടക്കും നമ്മുടെ വീടപ്പം വൃത്തിയായിട്ട് കാര്യം ഇല്ലല്ലോ അടുത്ത വീടും കൂടെ അവരും കൂടെ അവരും- അവരുംകൂടെ ചിന്തിക്കാനുള്ള ഇത് വേണല്ലോ അപ്പൊ അവരിപ്പ പറഞ്ഞു ഹെൽ - ഹെൽത്തിന്ന് വന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഞങ്ങളടെ അടുത്ത് കൊച്ചുള്ള വീടൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ ആ പൊകക്കണ എന്നൊക്കെ-
കുഞ്ഞുങ്ങക്കൊക്കെ രോഗങ്ങള് ഉണ്ടാവും പെട്ടെന്നില്ല കുഞ്ഞുങ്ങൾക്കാണെങ്കി ഇമ്മ്യൂണിറ്റി പവർ കൊറവുവാ-
അത് തന്നെ അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി ഒരു സ്ഥലത്ത് പോയി ചകിരിച്ചോറ് എടുത്തോണ്ട് വന്നിട്ടെ അതിന്റെ ഇങ്ങനെ- വെച്ചിട്ട് പിന്നെ കു അത്ട്ട് ഞാൻ പൊകക്കുവാ തൊണ്ടൊക്കെ വെച്ച് പൊകയ്ക്കുവ അല്ലാതെ ശരിയാവത്തില്ല ഉം ആ പിന്നേ വരും വരും വരും വരും വരും പ്ലാസ്റ്റിക് ഞാൻ തിരിഞ്ഞ് ഒണക്കി വെച്ചക്കവാ കവറിനകത്ത് കുപ്പി വേറെതിനകത്തും കവർ കവറ് ഒണക്കാനാ പാട്
കിട്ടാവ ണോ എന്നില്ല അയിലത്തു എവിടെയെങ്കിലും കൊതുക്ന്ന് വെച്ചാൽ പെട്ടെന്ന് പെരുകുന്ന ഒരു സാധനം ഈ മഴയാവുമ്പോ അപ്പൊ- ഈ ഈച്ച അതിനേക്കാട്ടീ ഈച്ച ശല്ല്യം എവിടെ ഒന്നും വെച്ചേക്കാ നോക്കത്തില്ല
ഈച്ച ശല്യത്തിന് നമ്മുടെയില്ലേ മറ്റേയില്ല ഇതില്ലിയോ കർപ്പൂരം അത് പൊടിച്ച് അത് പൊ പൊടിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിനകത്താക്കിട്ട് കൊടഞ്ഞാ മതി ഈച്ച ശല്യം മാറും ഞാനിപ്പോ അങ്ങനെ ചെയ്തിപ്പോ ഈച്ച എന്തായാലും ഇല്ല. ഈച്ച പമ്പ കടന്ന്
ഈ കൊതുവാവുമ്പോ ശല്ല്യം കൊതു എല്ലായിടത്തും ഈ പറമ്പുകളെയാണ് ഇപ്പൊ ഞങ്ങളടെ അപ്പുറത്ത് തന്നെ- ഈ റബ്ബറ് വെട്ടുന്നോര് മഴയാവുമ്പോ വരത്തില്ല അവരപ്പ ഇന്ന് ചിരട്ട നൂത്ത് വെച്ചിട്ട് പോവും ഇനി അവര് ഒണക്കയുമ്പോഴെ വരും- ത് വെള്ളം കയ റി അയ്യിലന്ന് കൊതുട്ട കൊതുകിന് എവിടെങ്കിലും ഒരു വെള്ളം കണ്ടാ - അതിനകത്ത് മൊട്ടയിട്ട് അങ്ങ് പെരുകൂല്ലേ കൊതുക് പെട്ടെന്ന്-
ഓഹ് അത് തന്നെ ആഹ് ആഹ് പിന്നെയിപ്പ ഭയങ്കര ആ മഴ- പെയ്യുവാ ആ പനിയായിരുന്ന് തോന്നുവല്ലോ ശബ്ദം കേട്ടിട്ട്
ആഹ് ശബ്‌- എന്തോന് പനിയായിരുന്നു മൂക്കടപ്പ് എനിക്ക് മഴ പെയ്യുന്ന ഇതാവുമ്പോഴേ അങ് മൂക്കടയും
ഇപ്പടുത്തെ പനി അങ്ങ് മാറത്തില്ല ഇങ്ങനെ വിട്ടുപോ നമുക്ക് അങ്ങ് തലവേദന വേദനയാ മെയിൻ തലവേദനയും ഛർദിലും ഉണ്ടാവും
എല്ലാവർക്കും ഇപ്പ ഇപ്പൊ ബ്ലഡ്‌ന്ന് തന്നെ ഛർദില
അതിന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എന്തും വേണ്ടി ആളാ നമ്മ -
ആൾക്കാര് അത് കാണുമ്പോ ഒന്നുകൂടെ നമ്മുക്ക് രോഗങ്ങൾ വരും മാസ്ക് വിട്ട് തിങ്ങീ നിറഞ്ഞ് ഗവൺ- ഗവണ്മെന്റ് ആശുപത്രികള് രാവിലെ ആ-
മാസ്ക്ട്ടോ പോവാവുള്ളു ഇപ്പൊ എവിടെ ചെന്ന് കേറിയാലും മാസ്ക് വേണം ഡോക്ടറിന്റെ അടുത്ത് കേറിയാൽ ചെന്ന് മാസ്ക് ഇടണം അല്ലെങ്കിൽ അന്നേരെ വഴക്ക് കേക്കും
ഏത് ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്നാലും തിക്കും തിരക്കും ഏത് ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്നാല് പലവരും മാസ്ക്കിടാതെ വന്ന് അടുത്തടുത്ത് ഇരുന്ന്- തിങ്ങി നിറഞ്ഞിരുന്ന് അങ്ങോട്ട് മുഖാമുഖം നോക്കിയിരുന്ന് തുമ്മൽ അങ്ങനൊക്കെണ് ഇപ്പൊ പകുതി രോഗമായിട്ട് ചെല്ലുന്ന ഒരു ആശുത്തി ലോട്ട് ചെല്ലുന്നവർക്ക് അവര് അവിടെ നിന്ന് മൊത്തത്തി രോഗമായിട്ടായിരിക്കും തിരിച്ചു വരുന്നേ
ആ അത് തന്നെ എന്തോചെയ്യാ ഈ മഴയും പിടിച്ചെ ക്കെ എല്ലാർക്കും ജോലിക്കും പോവാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ പനിയും അത് അസുഖങ്ങളൊക്കെ കേറി വ വന്ന് കഴിഞ്ഞാ ആകെ ആകെ പാട് ഒന്നാകെ ഓരോരുത്തരൊക്കെ എങ്ങനെങ്കിലു ഒക്കെ അല്ലേ പിള്ളോര പഠി
പഠിപ്പിക്കാതെ കഷ് മഴാ വു പ്പോ കൂലി പണിക്കാർക്ക് ആ യാലും ഓരോത്തർക്ക് ജോലി ഇല്ലേ
അത് തന്നെ ആഹ് ഈ എങ്ങനെ പോവാനാണെങ്കിലും പോയി കഴിഞ്ഞ ഒരു ദിവസം പോവുവാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനായിട്ട് അങ്ങ് പോവ്വാ എന്തോ ചെയ്യാന ഇവിടാണെങ്കി മൊത്തവും വെള്ളപ്പൊക്കവാ മഴ പെയ്തു കഴിഞ്ഞ
അടുത്തടുത്ത് കായലൊക്കെ ഇല്ലിയോ
ആ കായലുണ്ടായൊണ്ട് വെള്ളം അങ്ങ് പോവും പിന്നെ കുറച്ച് കൂടെ മാറി അങ്ങോട്ട് നോക്കുമ്പോ ക ട്ടറ് ഉണ്ടായോണ്ട് വെള്ളം റോഡിലെല്ലാം വെള്ളം കടക്കുന്ന് അതാണ് ഈ റോഡ് ശരിയാക്ക ത്തില്ല ഇങ്ങനെ കിടക്കുവല്ലേ അതുകൊണ്ട് മൊത്തവും വെള്ളവും അവിടെല്ലാം ഇങ്ങനെ വെള്ളം വീണ് കിടക്കുവാ അപ്പ നമ്മള് വണ്ടി നേ രെ വരുമ്പം നമ്മള് അറിയുന്നില്ലല്ലോ നമ്മള് വേണം അയിന്റെ അയിന്റെ പുറത്തൂട ചെന്നാ വീഴുന്ന മഴ സമയത്തുള്ള പ്രശ്നമായിത് എന്തോ
പട്ടിയും ഭയങ്കര ശല്യവാ നമ്മളറിയത്തില്ല ഇപ്പൊ തന്നെ ഈ കൊട്ടാരക്കര നടന്ന അപകടം കണ്ടോ രാവിലെ പുള്ളാര് സ്കൂളിൽ പോവാനായിട്ട് ഒരുങ്ങി നിന്ന ആന്നെ കഷ്ടം
അയ്യോ എന്തോ ചെയ്യാനാ അത് തന്നെ ഞാനും ഒരു സ് ആ ഇല്ല അറിഞ്ഞില്ല എന്തുവാ ഇത്
അയ്യോ നമ്മുടെ പവിത്രേശ്വരത്ത് കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ പോവാൻ ബസ്സ് കാത്ത് നിന്ന ലോറി പാഞ് വന്ന് ഇപ്പൊ ഒരാ മൂന്ന് നാല് ദിവസം ആയതേ ഒള്ളൂ ലോറി പാഞ്ഞ് വന്ന് ആ മണ്ണ് മൊത്തം നി ന്നോരെ ദേഹതൂടെ അങ്ങനെ ഒരു പതിനഞ്ചു വയസ്സുള്ള പാർത്ഥിവന്ന് പറഞ്ഞ ഒരു കൊച്ചും ഒരു കെ എസ് ആർ ടി സി യിലെ അങ്ങേര് പി സ്വന്തം മോളെ കൊണ്ട് വിട്ടിട്ട് മോളെ സ്കൂൾ ബസ്സിൽ പോന്നത് വരെ കാത്ത് നിന്ന ഒരു അച്ഛനൂടാ മരിച്ചത് ഭയങ്കര ഭയങ്കര വാർ വാർത്തയായിരുന്നു ഭയങ്കര വാർത്തയായിരുന്നല്ലോ മാധ്യമങ്ങളിലും ഫോണുകളിലും എല്ലാം ഉണ്ടായിരുന്നു
എന്റെ പൊന്നേ ഇത് അറിഞ്ഞതും ഇല്ല നെ റ്റ് ഓഫ് ആഹ്
പത്ത് പതിനഞ്ച് പിള്ളാര് ണ്ട്
ആഹ് ആഹ്
അങ്ങനെയാണെങ്കി അവരെല്ലാം കൂടി നിന്ന് നിന്നപ്പം എന്ത അതിന് മുമ്പ് ഒരു ലോറി അത് ലൈസൻസ് ഇല്ല ലോറി ഡ്രൈവറിനും ഗുരുതരവാ ലൈസൻസ് പോലും ഇല്ലാതാ ഫിറ്റ്നസ്സ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത അങ്ങനെ വന്ന് സ്പീഡിൽ വന്ന് തെന്നി മാറി പൊറെ വന്ന ബുള്ളറ്റ് കാര് ഇടിച്ച് അവിടെ നിന്ന് പിള്ളാരെ ഭയങ്കര വാർത്തയായിരുന്നു
എന്റമ്മോ
ഓരോ അപകടങ്ങള് നടക്കുന്ന കാര്യങ്ങള് ഈ മഴ സമയമാകുമ്പോ ഇവര് ആരും ശ്രദ്ധിക്കത്തില്ല റോഡ് തെന്നി മാറുന്നെ അങ്ങനെ ആ മണ്ണിനടിയിലായി പോയി ആൾക്കാര്
ഉം അത് തന്നെ ഞാനും ഇതുവഴി പോകുന്ന സമയത്ത് റോഡിൽ എല്ലാരും കൂടെ ഇങ്ങനെ നിരന്നങ്ങ് നി ക്കും ന്നാ ഹോൺ അടിച്ചിട്ട് മാറു ഇതും ഇല്ല എന്തും വേണ്ടി സ്കൂൾ വണ്ടികളാണന്നറിയാവോ വരുന്നത് അവര് മാറത്തില്ല സ്കൂൾ വണ്ടി വരുമ്പോ ഇങ്ങനെ നേരനങ് നിക്കും നമ്മള് വീഴ്മ്പോ അവര് യ്യോ നേരെ ചൊവ്വെ ഓട്ടിച്ചില്ലെന്നല്ലേ പറയ
പറയത്തോളൂ ആന്ന് ശരിയാ പ്രത്യേകിച്ച് പെൺപുള്ളോര് ആകുമ്പോ അങ്ങനേ പറയത്തോള്ളൂ
ആ ഒരു അറിയാവുന്ന ഒരു വ്യക്തി ഇതേപോലെ നമ്മള് പ്രതീക്ഷിക്കുന്ന റോഡല്ലല്ലേ പിന്നത് വരുമ്പോ അതെന്തെങ്കിലും പിടിച്ച് ഓടപ്പണിയൊക്കെ കാരണം അതിന്റെ ഇതൊക്കെ പൊക്കി വെക്കും അങ്ങനെ വന്ന് നമ്മള് അതിനകത്തൂടെ കേറുമ്പോൾ തന്നെ ആ നമ്മള് കാല് താഴെ പറ്റിയില്ലെങ്കിൽ പോയി അതിന്റെ ഇടക്കൂടെ ഒരു പ പട്ടി വന്നു കുറുക്ക് ചാടിയാ ഒര് ഇങ്ങനെ തെന്നി അടിച്ച് വീണ് മുട്ടും മുട്ടെല്ലാം ഒരഞ് ഒരു കൈയ്യും ഒടിഞ് ഞങ്ങടെ അടുത്തുരള്ളരു ചേച്ചി
ഓ ഓ ഓ
അട്ടി അത് തന്നെ ഭയങ്കര പ്രശ്ന നായിട്ട് ഇങ്ങനെ നിക്കുവാ അത് ഇത്രയും ഇങ്ങനെ പൊക്കി വെച്ചേന് ഓടപ്പണി കാരണം ഈ മെ റ്റെ മണ്ണെക്കിട്ട് പൊക്കി വെക്കത്തില്ലേ
ആഹ ആഹ്
ആ അങ്ങന പൊക്കി വെച്ചത് ഇപ്പ ഇത്രയും പ്രശ്നമായിരിക്കിന്നെ അതിപ്പം നാട്ട്ക്കാർക്കെല്ലാർക്കും ഇത്രയും പ്രശ്നാന്ന് പറയുന്ന്
ആ അതിന് പഞ്ചായത്ത് മെമ്പറെ ഒന്നും എടപടത്തോന്നില്ല
ആഹ് അതൊക്കെ പറഞ് അവരൊക്കെ ഇങ്ങനെ ഇക്കുവല്ലേ ആ ആർക്കറിയാ ഇഞ്ഞി എന്തേലു ഫണ്ടും വല്ലോം വേണോ എന്തോന്ന്
ആഹ്
ഉം പിന്നെ ശരിയെങ്കി കേട്ടോ
ആഹ ശെരി